ഉം
ഹലോ ആഹ് ഓക്കെ ഓക്കെ ക്കെ ക്കെ കേൾക്കുന്നുണ്ട്
ആഹ് എന്തണ്ട് വിശേഷം സുഖാണോ
ഓഹ് നല്ല വിശേഷം സുഖാണ് എന്തൊക്കെ നിങ്ങടെ വിശേഷങ്ങളൊക്കെ
ആഹ് ഇവിടെ സുഖട്ടൊക്കെ പോന്ന് കൊഴപ്പില്ല ഉം ആഹ് അവിടെ ങ്ങനെ കാലാവസ്ഥൊക്കെ മഴ പെയ്യുന്നുണ്ടോ
ഇവിടെ കുറച്ചു ദിവസായിട്ട് മഴ ണ്ടോ ചോദിച് ച്ണ്ട് ചെറിയൊരു ചാറ്റലോക്കെ നല്ല മഴയൊന്നുല്ല ചിലെ സമയങ്ങള് രാത് ഇവിടെ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ചാറ്റുന്നുണ്ടായിരുന്നു നല്ല മഴക്കാറണ്ടായിരുന്നു
ആഹ് ആഹ്
പക്ഷെ മഴൊന്നും പെയ്തിട്ടില്ല
ആന്നല്ലേ ഉം ഉം
അതെ അതെ ചിലയിടങ്ങളിലൊക്കെ നല്ല മഴ പെയ്തിട്ടുണ്ട്
ആന്നാണ് ഇവിടെക്കെ രാവിലെ ഭയങ്കര മഴയായിരുന്നു രാവിലെ ഏഹ് ഒരു ആ റ് മണി ആറ് മണിക്ക് മുന്നേ ഭയങ്കര മഴയായിരുന്നു രാവിലെ അത് കഴിഞ്ഞ് കൊറച്ചിങ്ങനെ തെളിഞ്ഞ് പിന്നെ ഒരു എട്ട് മണിയൊക്കെ ആപ്പോ ഭയങ്കര മഴ ഭയങ്കര കോളാരുന്ന് പിന്നെ അതിന് ശേഷംകൊഴ പ്പല്ലായിരുന്നു എനിക്കാണെങ്കി തുണിയൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു കഴുവാൻ ഞാനാണെങ്കി കഴുകേണ്ടാ വിചാച്ചിര്ന്ന ഓരോ ദിവസം കൂടുംതോറുംങ്ങനെ തുണി കൂടി കൂടി വരും മഴ ആതുണ്ട് നമ്മ കഴിട്ട പിന്നെ എല്ലാം കൂടെകിടന്ന് മുഷിഞ്ഞ വാട ആയിരിക്കും ഉണങ്ങിയില്ലെങ്കില്
അതെ അതെ ശരിക്കോണ ങ്ങീ ലാന്നണ്ടെങ്കി ഒരു സുഖം കിട്ടൂല എത്രവോണങ്ങി എത്ര ഒണ കാൻ ട്ടാലും ആഹ് അതെ അതെ ഒരു നനവി ങ്ങനെള്ള പോലെ നമുക്ക് ഫീൽ ആവും
ആഹ് ഒന്നാത്തെ കര്യപ്പോ തണുപ്പ് സമയം പ്പ നം മ്മള്ണ ഒണ ആഹ് ഒണങ്ങിയാലും തണുപ്പ് ഫീലെയ്യും നമുക്കത് തണുപ്പ് സമയായതോണ്ടേ ഉം ഞാനങ്ങനെ കൊറേ അപ് ഇപ്പൊ രണ്ടൂസയി തുണി കഴിയിട്ട് അപ്പൊ ഇന്നിങ്ങനെ ഉച്ചക്ക് ശേഷം വെയില ആയപ്പോ ഞാന അതങ്ങ കഴുകിട്ട് ഞങ്ങളിവിടെ രണ്ട മൂന്ന് പേരെ ഉള്ളു ഇപ്പൊ കൊച്ച ട്ട് ഡ്രസ്ഷ്ടമ്പോലെ ഇങ്ങനെപ്പഴും ഡ്രസ് ങ്ങനെ ഒരേ മാറ്റിക്കൊണ്ട പയ്യട കാണും ആഹ് രാവിലെ പാലവാടി ആഹ് അത് മാത്രല്ല ബാലവാടി പോക്ക് അത് കഴിയുമ്പോ പിന്നെ വന്ന് കുളിച്ചി ട്ട് വേറെഡ്രസ്സ്‌ ടും പിന്നെ രാവിലെ വേറെ ഡ്രസ്സ് അപ്പൊ അയാൾക്ക് നല്ല ജോടി ഒരുപാട് കാണും ഉം അപ്പൊ ഞാനെല്ലാം കഴിയിണ്ത് അപ്പ വൈന്നെ ഉടങ്ങിയില്ല പിന്നെ ഞാൻ നമുക്ക് ഷെ ട്ടുണ്ട് പ്പനത്ത് അയെ വിരിച്ചിട്ടുണ്ട് അപ്പൊ അതിലോട്ട് എടുത്തിട്ടിട്ട് ഇനി നാളെ വെയിലുണ്ടെങ്കിൽ വെയിലത്തിട്ട് ഉണക്കണം
അഹ് ഇവിടെ രാവിലെ നല്ല മഴക്കാർ ണ്ടായിരുന്നു അവിടെ തിരുമ്പി തോരൻ ഇടുന്ന ഈ സമയത്തൊക്കെ അത് ഉചിത സമയത്ത് നല്ല മഴക്കാറാരുന്നു. ചെറിയ ചെറിയ ചാറ്റലങ്ങനെ ഉണ്ടായിരുന്നു, പിന്നത്ത അങ്ങനെ പോയി നല്ല വെയിലായി.
ആഹ് ഉച്ചക്ക് ശേഷം ഇവിടെ നല്ല വെയിൽ ആഹ് ഇവിടെ ഉച്ചക്ക് ശേഷം നല്ല വെയിലാ ഇവലൊക്കെ ഭയങ്കര മഴയായിരുന്നു, നമുക്ക് ആഹ് മഴ കാണുമ്പോ അറിയാ എല്ല തോരാതെ രാവിൽ രാത്രി വരെ നിന്ന് പോയ്തില്ലേ, അതുപോലത്തെ മഴയായിര്ന്ന്. പക്ഷെ ഉച്ചക്ക് ശേഷം പിന്നെ അങ്ങോട്ട് വെയ്ലായിരുന്നു.
അതേ എത്ര മഴ പെയ്താലും വെയില് വെയി ഇര് വന്ന് കഴിഞ്ഞാ പിന്നെ നമുക്ക് ഭയങ്കര ചൂടായും ചെയ്ത്. സഹിക്കാൻ പറ്റാത്ത ചൂടായി പോയി. അതെ ഇവിടെ ഇന്നലെ നൈറ്റിലൊക്കെ ചെറിയ രീതിയില് മഴ പെയ്തിറ്റ്ണ്ട്. മുറ്റം കാണുമ്പ നമുക്ക് മനസ്സിലാവുന്ന്ണ്ട് പക്ഷേ. ചൂട് അസഹിനം സഹിക്കാൻ പറ്റുന്നേ ഇല്ല അതെ.
രീതിലല്ല ഭയങ്കര മഴയായിര്ന്ന് ഇവിടെ. ചെറിയ രീതിലെന്ന് പറയാൻ പറ്റ്ല്ല. ഭയങ്കര മഴയായിര്ന്നു. ഉച്ചക്ക് ശേഷം വെയിലാ. വെയിലെന്ന് പറയാൻ ഭയങ്കരം ആ ഭയങ്കര വെയിലില്ലായിരുന്നു. പക്ഷേ വെയിലുണ്ടായിരുന്നു. തെളിഞ്ഞ് അന്തരീക്ഷം തെളിഞ്ഞ് ഒരു അന്തരീക്ഷം ഉം ഉം ചൂടും ആഹ് ചൂടും ഉണ്ടെന്നാല് നമുക്ക് ആഹ് ചൂടു ഉണ്ട്. പക്ഷേ ഇന്നാ വല്യ ചൂടെന്ന് പറയാനുല്ല. ഞാൻ ഇവിടെ ഷീറ്റാ വീട്. ഷീറ്റിട്ട വീടാ. അപ്പം നമുക്ക് ഭയങ്കര ചൂടാ. ഉച്ച ആകുമ്പഴത്തേക്ക് ഭയങ്കര ചൂടാ. പക്ഷെ തരാത്രിയാകുമ്പോ നല്ല കൂളിങാ. ഷീറ്റ് അപ്പം മേൽ ഷീറ്റ് തണുക്കുമ്പം നല്ല കൂളിങാ വരുന്നത്. അതംക്ക് ഭയങ്കര തണുപ്പ. പ്പ് ഫീല്. പക്ഷെ ഉച്ചക്കൊക്കെ നല്ല വെയിലാണെന്നുണ്ടെങ്കി ഇല്ല നല്ല ചൂടാ. ഇരിക്കാൻ പറ്റത്തില്ല അതിനകത്ത്. വെയില. ഈ വേനൽ സമയൊക്കെ ആവുമ്പം. ഭയങ്കര ചൂടാ ഒഴുക്ക് ഭയങ്കരല. പൊക അടിക്കുന്ന പോലത്തെ ചൂടാ തീ പൊള്ളുന്ന പോലെ.
എൽ എല്ലായിട്ത്തത്തെ അവസ്ഥ ഇതാണ് ഭയങ്കര ചൂടാണ്. ഇപ്രാവശ്യന്ന് പറ്ഞ്ഞാ പിന്നെ എല്ലാവർഷത്തെ പോലെ അല്ലല്ലോ. വേനല ഭയങ്കരായിട്ട് എന്താ പറയാ
ആഹ് ഭയങ്കര വേനല. ഭയങ്കര ചൂടായിരുന്നു ഇപ്രവശ്യം, പിന്നെ ഭയങ്കര ചൂടായിപ്പോയി.
എറങ്ങി കളിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനും കാര്യങ്ങള്
സിറ്റുവേഷന് ആഹ് ഇവിടെ ഇയാക്ക് ദേഹ ത്തൊക്കെ ചൂട് ചൂടുകുരൊക്കെ പൊങ്ങി. അങ്ങനെ ഭയങ്കര വിഷയൊക്കെ ആയായിര്ന്നു. ചൂടുകുരു പൊങ്ങ്യാലേ നമുക്ക് ദേഹ ചൂടുകുരു പൊങ്ങ്യ പൊട്ട്യ വിഷ ഭയങ്കര ബുദ്ധിമുട്ടാ.
അതെ അതെ വല്യ കുരുവായിട്ട് പോങ്ങുന്നുണ്ടാവും അതാണ് അത്.
ആഹ് അങ്ങനെ പിന്നെ കൊറെ നാള് പിന്നെ ബാലവാടി വിടാതിരുന്നാതിരി. അതിന് ശേഷം പിന്നെ ബാലവാടിക്കാർക്ക് അവധി കൊടുത്ത് അങ്ങനെ ഒരു മാസത്തോള ഇയാള് ബാലവാടി പോകാതിരുന്ന്.
ആണോ
ഉം
ഇപ്രാവശ്യം ചൂട് അധികായി പോയി. എല്ലാവർഷത്തെ പോലെയല്ല.
അധിക്കം ആയി പോയി. ഭയങ്കരം ചൂടായി പോയി ഉം.
അതെ അതെ സഹിക്കാൻ പറ്റാത്ത ചൂട്. മഴ പെയ്താലും മഴ പെയ്യുന്ന്ണ്ട് ഇന്നുള്ളൊരു
പക്ഷേ മഴ തൊടങ്ങിയതേ ഒള്ളൂ അമ്മക്ക് അറിയാ ആഹ് ഒള്ള് അതിപ്പ പിന്നെതൊ മഴ തൊടങ്ങി
അതെ ഇടമഴറയ്ന്നേ അതെ അതെ ഇടമഴയായിട്ടൊള്ളൂ ജൂണൊക്കെ ആമ്പോഴേക്ക് ശെരിക്ക് പെയ്യുവാരിക്കും